ആഹ്
കേക്കല
ആഹ കേൾക്കണ്ട്
മം എന്തൊക്കെ?
എന്തൊക്കെ സുഖം അങ്ങനെപോ ഓ ചായെന്റെ നേരൊക്കെ കഴിഞ്ഞിട്
ഫുഡയ്ക്കാനയില്ലേ?
ആഹ് പന്ത്രണ്ട് മണി ആയില്ലേ?
ആഹ്
ആഹ് എന്താ ഫുഡൊക്കെ ആയോ?
ഫുഡൊക്കെ ആയി
ഏ ഉ ആഹ് വെടെ ഫുള്ളുംഫുഡ ഒക്കെ ആയി പണിയൊക്കെ കഴിഞ്ഞ്
ആ ണ്
ഉം പിന്നെന്തൊക്കെ ഫുഡ് കഴിക്കാനായോ
ഫുഡ് കഴിക്കാനായിയിട്ടല്ല അവ്ണൊള്ളൂ
ആണോള്ളുലേ
ഒരു മണി ഒന്നരക്കെ ആകും കഴിക്കണെങ്കിൽ
പണിയൊക്കെ കഴിഞ്ഞൊ
പണിയൊക്കെ കഴിഞ്ഞു
ഉ മായ
അടെ മഴ ഇല്ല ഇന്ന് വെയില
വെയിലല്ലേ ആ ഇവിടെ ഇണ്ട് ഇന്നൊരു വെളിച്ചം മറ്റേത് രാവിലെ ആയാല് ഇങ്ങനെ പെരുംമഴ ഉണ്ടാവല് ഇന്ന് രാവിലെ അയല് മഴ പെയ്തില്ല
ഉ
ഉം നിമ്മക്ക
പിന്നെ എന്ത എന്തൊലും വർക്ക് ചെയ്യ്ണ്ടൊ
ഇല്ല ഒന്നും വർക്ക് ചെയ്യുന്നൊന്നില്ല ആദ്യൊക്കെ പോയിനി പിന്നെ മാരേജ് കയിഞപ്പം പിന്നെ പോവാന്ന് അപ്പിന്ന ഡിഗ്രി പി ജിക്കെ പിന്നെ പോയില്ല ഇൻഷ അള്ളാ പോണം
നോക്കുല്ലേ ചൊയിക്ക
ആ
വർക്ക്
ആ ആ ആ ആ ആ ഇണ്ട് ആ ആ പിന്നെ
എന്താ സ്പെഷ്യൽ എന്തെങ്കലും ഉണ്ടോ
ഇന്നോ ഇന്ന് സ്പെഷ്യലൊന്നുല്ല ഇന്ന് സാദാ ചോറും ഇന്നലെ നെയ്ച്ചോറും ചിക്കൻ കറിക്കെ ഉണ്ടാക്കി അപ്പ ഇന്ന്ന് സാദാ ചോറും മത്തിമീന ഇല്ലേ ഞങ്ങളെവെട മത്തി ന്നാ പറയാ അപ്പ അത് വറ്റിച്ചതും എന്നന്നെ അല്ലെ ചെല്ലോടത്ത് ചാളന്നൊക്കെ പറയും
ആഹ് ചെലവടത്തുണ്ട്
ആ പിന്നെ ബപ്പടും പിന്നെ ഉപ്പേരി പിന്നെ
മക്കൾ ഒച്ചപ്പാടൊക്കെ
ആഹ് ചെറിയൊരു മോളുണ്ട് ഉ അല്ല അല്ല ഓള് ചറിയതാ രണ്ട് സയിട്ടുള്ളൂ
ഒക്കെ ശരി
ഉ ചെറിയേ മോളോ അവിടെ
ഇവിടെ ഞാൻ ഇപ്പൊ പ്ലസ് ടു കൈഞ്ഞിരിക്കയാണ്
ഏ ഓ അപ്പൊന്ന് ക്ലാസ്ല്ല്ല ഇന്ന് ഇന്ന് സൺഡേല്ലേ ക്ലാസ്ല്ലല്ലേ ഡിഗ്രി കഴിഞ്ഞോ
ഡിഗ്രി കിട്ടീട്ട്ല്ലാ നഴ്സിങ്ങിന് കൊട്ത്ണ്
അപേക്ഷ എടുത്തിുണ്ടാവലേ ഡിഗ്രി
അപേിച്ചച്ച് കൊടുത്ത അത് വയനാട് അങ്ങട്ട കിട്ടിയ ദൂരം ഭാഗത്തൊക്കെ അപ്പൊ എനിക്ക് ദൂരത്തിന്റെ പ്രശ്ന ഉള്ളൊണ്ടണ്ട് പിന്നെ ട്രാൻസ്ഫർ എങ്കില് മൂന്ന് സെമസ്റ്റർ കഴിയണം അല്ലാതെ ട്രാൻസ്ഫർ തരൂല
ആഹ് ആഹ് ആഹ് അപ്പൊ ന്നട്ട് കോ കോഴ്സും ചെയ്ത്?
ആഹ് ബി എസ് സി നഴ്സിംഗിന് അയിന് കൊടുത്ത്ക്ക്ണു അയിന്റെ കുച്ച് കൊടുക്കാള്ള വന്നിട്ടില്ല
എ എഹ് ആവ്ണൊള്ളൂല്ലേ ആഹ് ന്നിട്ടെന്താ മാർക്കൊക്കെ ഇണ്ടോ?
മാർക്ക് ശതമാനം കുറവായോണ്ടോ അവിടെൊന്നും കിട്ടാത്തത് അടുത്തൊന്നും കിട്ടാത്തത്
കൊറ ആഹ് വല്യ കൊഴപ്പല്ലല്ല ന്നാലും
ക്കുല്ല നമ്മക്ക് ഇവിടെ അടു ത്ത് ഗവൺമന്റ് കിട്ടണന്നേണ്ടെങ്കി നയന്റി എഭവ് വേണല്ലോ
അത് വാണല്ലേ ന്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ?
ഫ്രണ്ട്സ് ഡിഗ്രിക്കാര് വല്ലാതല്ല ഡിഗ്രി മാത്രം പഠിച്ചിട്ട് വല്യ കാര്യൊന്നുല്ലല്ലോ
ആഹ് എല്ലാരും കോയ്സ് ഇട്ക്കേക്കാല്ലാരല്ലേ
ആഹ് കോഴ്സ് നീറ്റ് റിപ്പീറ്റ് ചെയ്യ്ണോല്ണ്ട് കീമ് റിപ്പീ പ്പിറ്റെയ്ണോല്ണ്ട്
ആഹ്
പിന്നെ ഇതേ പൊലെ നഴ്സിങ്ങിനന് കൊടുത്തലും
ഇല്ലല്ലേ
അങ്ങനെക്കെ
ഉം ഞാൻ പഠിച്ചിനി പ്ലസ് ടു കഴിഞ്ഞിട്ട് പാരാമെഡിക്കൽ ഉണ്ടാവുല്ലേ നമ്മളെ ഡിപ്ലോ പരാ മെഡിക്കല്ന്ന് പറഞ്ഞാല് രണ്ടു കൊല്ലത്തെ കോയിസേയ്നി
ആഹ് ആഹ് രണ്ട് കൊല്ലത്തിന്റെ
രണ്ട് കൊല്ലത്തെ കോയിസേനി പക്ഷെ നല്ല ഫീ ഫീസ് നല്ല നല്ല ഉണ്ടായിനി പിന്നെ ഇൻക്ക് ഏഹ്
ഫ്സെത്രേ
ഇൻക്ക് തോന്നുണെ ഒരു മാസം മുപ്പി മുപ്പതിനായിരോ അങ്ങനെക്കെ ഇണ്ട് തോന്ന്ണ്ട് ശരിക്ക് ഇൻക്ക് പോർമ്മല്ല എത്ര അത് ഞാൻ ഫുള് ഫുള്ള് പോയില്ലേയ്നി അപ്പൊത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഉടനെന്നെ ചേർന്നനി അങ്ങനെണ് ഈ ഇതി പിന്നെ ഇൻക് ഡിഗ്രി കോളേജ് കിട്ടി ഗവൺമെന്റ് കോളേജ്
ആകശത്ത്ല്
അടുത്തന്നെ കിട്ടി അപ്പ പിന്നെ അതെല്ലറ നല്ലത്ന്ന് പറഞ്ഞ്ങ്ങാണ്ട്
ഉം
അ അങ്ങനെ എല്ലാരും പറഞ്ഞു അയിന് പൊയ്ക്കോന്നൊക്കെ
ഉം ഇപ്പ എന്താണ പൈസല്ലങ്കിൽ തന്നെ പറ്റുള്ളു
ആഹ്
ഏത് കോയ്സായാലും പൈസ നല്ലോ വാണം
ആഹ് പൈസ നല്ലോ വേണം അതൊരു എല്ലാ പഠിച്ച് പഠിച്ചിട്ടില്ല നമ്മള് ഫുൾ ബോഡി പഠിച്ചല്ലേ എന്നിട്ടല്ല നമ്മുക്കൊരു ഇത് കിട്ടുള്ളൂ നമ്മക്ക് അത് നമ്മള് ഫുള്ള് പഠിച്ച്ണല്ലോ
നഴ്സിങ്ങും ഇതൊക്കെ പ്രാക്ടിക്കല് ഉണ്ടെങ്കിൽ തന്നെ കിട്ടുള്ളൂ
ആഹ് പിന്നെ അത് ഫുള്ളായില്ല ഡിഗ്രി ലാസ്റ്റ്ക്ക് പിന്നെ ഡിസ്ചാഞ്ച് ആയി അങ്ങനെ അങ്ങനെ ചെയ്തെക്കെയ്നി പിന്നെ മാരേജയിഞ്ഞ് പിന്നെ അങ്ങനെ ങ്ങനെ പോവാൻ കയ്യാതെ ആയിക്കാനു ഇന്റെ വീടിന്റെ അടുത്തേനി പക്ഷ ഇവിടെ കുറേ ലോങയിനി അ അപ്പൊ പോവാനൊരു ബുദ്ധിമുട്ടെനി പിന്നെ എങ്ങനെ ഡിസ് സ്റ്റന്റയ് ചെയ്ത് താക്കി ഞ് ഇൻഷാ അള്ളാ ജോലിക്കൊക്കെ എൻ കൊടുക്കണം ഇതുവരെ ഒന്നും നോക്കില്ല ഏഹ്
ഒന്നും ഇല്ലാതെ കയ്യീലാന്ന് അറിയാം
ആഹ് ആഹ് അമ്മക്ക് ങ് അമ്മക്ക് അമ്മളെ ആവശ്യത്തിന് നമ്മള് ആരോടും ചോയ്ക്കാ അമ്മക്ക് ഇങ്ങിയല് മം പിന്നെന്താ?
പിന്നെ എന്തൊക്കെയാ
അ
ഒറ്റ മോളാ
ആഹ് അതൊരു മോളേന്നെ ഉള്ളു
കല്യാണം കഴിഞ്ഞിട്ട് കൊറേ ആയോ
അഞ്ച് വർഷവായി
ഇന്ന് കല്യാണങ്ങളൊന്നും ഇണ്ടാവുലല്ലേ സൺഡേ ആയതുകൊണ്ട് ഉണ്ടോ
അങ്ങനെണെന്നുല്ല
ഏഹ് വടെ ഞങ്ങൾകൊ ആഹ് അല്ലെ സണ്ടൊക്കെ നല്ലോ കല്യാണവും ഇതൊക്കെ ഇണ്ടാറുണ്ട് ആ
അവിടിണ്ടോ ണ്ടോ
ആഹ് ഞങ്ങക്ക് ഇവിടെ ന്ന് ഇന്ന് രാവിലെ നിക്കാഹ്ണ്ട് വൈകുന്നേരം കല്യാണണ്ട്
അത്ശരി
നിക്കാഹിന് ഞാൻ പോയില്ല ഹസ്ബൻറും വീട്ട്ന്ന് ഇമ്മക്ക പോ വൈന്നേരം പോക വിചാര്ച്ച് നിക്കാണ് പിന്നെന്താ
ഉം
ഉം പിന്നെന്താ വീട്ടില് ചെടി ഏ ഇല്ല അങ്ങനെന്നും വർക്കെയ്തിട്ടൊന്നും ല്ല ഓൺലൈനായിട്ട് ഒന്നുല്ല ഉം
ഹോം ട്യൂഷൻ എടുത്ത് കൊടുത്താതിയല്ലോ
ഏഹ്
കുട്ടികൾക്ക് ഹോം ട്യൂഷൻ എടുത്തു കൊടുത്തൂടെ ഓൺലൈനായിട്ട്
ആഹ് കയ്യും എല്ലാം കൊറേ ഇതൊക്കെ ഉണ്ട് കോ ഓൺലൈനിൽ കൂടി ഇട്ടന്ന കൊറേ ഇതൊക്കെ ഇണ്ട് പക്ഷെ അതൊന്നു
എല്ലാരും ഗ്രസ്റ്റബുളല്ല കൊറെേ ഫേക്കുണ്ടാവും അതു മാണ നോക്ക
ആഹ് എല്ലതും വണം ആഹ്
ഉം
നോക്കില്ലന്ന് ആഹ് നോക്കണം നോക്കണംന്ന്ങ്ങനെ വിചാരിച്ചല്ണ്ട്.
ആഹ് പിന്നെന്താ? വീട്ടിലെന്താ ചെടികളൊക്കെ ഉണ്ടോ
ചെടികള് ആദ്യൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ലോക്ക്ഡൗണിന്റെ കാലത്ത് അന്നാണല്ലോ
ചെടീന്റെ ഒരു ആഹ് ആഹ് അന്നയിനീല്ലേ ആഹ്
ഇപ്പം
വല്ലാതെ ഉണ്ടാവലില്ലേ
ഉം ഇപ്പൊ ഇപ്പ ഇങ്ങനെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കുഴിച്ചിടുന്നല്ലാതെ ചെടികള് വെക്കൂല
കോഴിക്കളൊക്കെ ഉണ്ടോ വീട്ടില്
കോയില്ല ഫിഷുണ്ട് സിലോഫി നിട്ടറ്
ഏഹ് അയിനെ വളർത്തണേക്കാരല്ലേ അതോ ആകത്തോ അകത്ത് മറ്റേ
ഏഹ് അകത്തെ ടാങ്ക് ഉണ്ടാക്കിയുണ്ട്
ആഹ് അങ്ങനാല്ലേ
ഇപ്പം അയിന്റെ പിരാന്താ
ഏഹ് ആഹ് ഓരോരുത്ത ഓരോരുത്തർക്കും ഓരോ ഇതിനോട് ഇൻട്രസ്റ്റ്
പണ്ട് കാലത്ത് ഭയങ്കര ഇതായിരുന്നു ചെടി
ഉംഹ് അന്നുണ്ടായിനൊരു കേക്ക് ഉണ്ടാക്കല്
അതും ഉണ്ടായിരുന്നു അതും ഉണ്ടായിരുന്നോ അവടെ കേക്ക് ഉണ്ടാക്കല് ചെടി ചട്ടി വാങ്ങലും അതില് കു
ആഹ് കൊറേ കൊറച്ചു ചെടി ഉണ്ടാക്കി ഉംഹ് പിന്നെ എന്താ ഫുഡ് കഴിച്ചിണ്ടാവില്ലല്ലേ
ചെടികളും കാര്യങ്ങളും ഇല്ല ഫുഡ് കയിക്കണേയുള്ളൂ.
ആഹ് ഇവിടെ ചെടികൾ എന്ന് പറഞ്ഞാല് അങ്ങനെയൊന്നുമില്ല എന്നാലും ജസ്റ്റ് മുറ്റത്തിന്റെ ഇങ്ങനെ അങ്ങനെ എന്താപ്പോ തെച്ചി അതേപോലെ
ആഹ്
റോസാപ്പൂ അങ്ങനെ കൊറച്ചുണ്ട് അല്ലാതെ എല്ലാ എല്ലാം കുറെ കുഴിച്ചിട്ടുണ്ടാക്കിട്ട് ഇത് ആകെ ഇവിടെ ഉള്ള ഇപ്പോഴും അതേമാതിരി വര. അല്ല ഞാൻ കുഴിച്ചിട്ട് അങ്ങനെ ഇണ്ടാക്കിട്ടൊന്നുമില്ല
ഉം ഇപ്പൊ പിന്നെ മഴയായതോണ്ട് പുല്ല് പറിച്ചിണ്ടാവൂലോ കുറെ.
ആഹ് ആഹ് പുല്ലുണ്ട് തോടീല് എല്ലോടത്തും പുല്ലാ ഉംഹ്
വരും പറിച്ചിടാന്
ആഹ് പിന്നെന്താ
പിന്നെന്താ ഇിക്കൊരു കോള് വെക്കട്ടന്നാ
ഏ ആ ആയിക്കോ